അയോ
ആ അങ്ങനെ ഞങ്ങള് മൈസൂരൊ ക്ക ആ പത്തു ദിവസം പോയിട്ടുണ്ട്. അത്
ക്കെ
ആ റൂമൊക്കെ എടുത്ത് ന്നാ ന്നമ്മൾ ഇവിടെന്ന് പോകുമ്പോ ഞങ്ങള് എ നമ്മള് എല്ലാ ഹ ജില്ലേ ടച്ച് ചെയ്തല്ലേ പോണെ
ആഹ് ആഹ്
അപ്പം ഇവിടെ ആ കേരളത്തിൽ എനിക്കൊന്ന് രണ്ടു ദിവസം സ്റ്റേ ചെയ്തന്ന് തോന്നുന്ന
കേരളത്തിലോ?
ആഹ് അങ്ങനെ പോയ്പഴാ അതിരപ്പള്ളിയിലൊക്കെ പോയത്
അതെ ല്ലേ
ഉം അതിരപ്പള്ളിയിലൊക്കെ പോയി അങ്ങനെ ഹേ രണ്ടുസം സ്റ്റേ ചെയ്തിട്ട് പിന്നെ ബാക്കിയെല്ലാം അവിടൊയിരുന്നു ആ.. തിരുമ്പല്ലുക ഒരീസം ഞങ്ങളാണെങ്കി.. അങ്ങനെ അത് ഫോറസ്റ്റ് രാത്രി. രാത്രിആയരുന്നു. ഫോറസ്റ്റിലൂടെ പോന്നന്നത് ഈ ഫോറസ്റ്റുകൾപ്പം നമുക്ക് ഈ സ്റ്റേ ആകാനുള്ള സ്ഥലന്നും കാണത്തില്ലല്ലേ.. ഞങ്ങള് ആഹ് ഞങ്ങള് വിചാരിച്ചു ആഹ് എന്താ സ്റ്റേപ്പ്‌ ചെയ്യാനുള്ള സ്ഥലം എവിടെലും കാണുമായിരിക്കും നമുക്ക് അറിയത്തില്ലല്ലോ പോയി.. ട്ടില്ലല്ലോ അങ്ങന.. കാണന്ന് വിചാരിച്ച ഞങ്ങള് കൊറെ യാത്ര ചെയ്ത അതും ആ ടൈമിലാണെങ്കി പറ്റേ. പാണ്ടി ലോറേള് സാധനങ്ങൾ കൊണ്ടുവരുന്ന സമയ രാത്രി ഫോറസ്റ്റിലൂടെ അപ്പൊ ഭയങ്കര വ ഫുള്ള് വളവ് വളഞ്ഞ് വളഞ്ഞ വളഞ്ഞ് വളഞ്ഞ പോണത്ത് ങ്ങൾ.. കാറിലാ പോയത്. ആഹ് ഇതാണെങ്കി നമ്മുടെ അടുത്തോട്ട് ഇങ്ങനെ കേറി വന്നിട്ട് ഇവര് പോകുന്നത്. അവര് അവർക്കആ ശ്രദ്ധിക്കേണ്ട കാര്യല്ല അങ്ങനെ ഞങ്ങള് ആഹ് ഞങ്ങളങ്ങ് പേടിച്ച് പേടിച്ചാ ഇരുന്നത് കാരണം എന്തെലും ആയിപ്പോയ ആരും അറിയത്തില്ല ആ കാട്ടിനകത്ത് ഒന്ന രാത്രി അങ്ങനെ ഞങ്ങള് ഓരോന്നും.. ക്കാ ഒരൊന്ന് ഇങ്ങനെ കേറി വന്നിട്ട് ഞങ്ങവിടെ നിർത്തിട്ടിന്ന് വണ്ടി നിർത്തിയിട്ടിട്ട് അത് പോയിട്ടാ പോയത്. എപ്പോഴും ഇങ്ങനെ വന്നൊണ്ടിരിക്കും ഭയങ്കര വളവാ. അങ്ങനെ ഞമക്ക്.. സ്റ്റേ ചെയ്യാനുള്ള സ്ഥലവും ഒന്നും കാണുന്നില്ല അങ്ങനെ ഞങ്ങള് കൊറേ ഞങ്ങള് പോയപ്പോഴത്തേനും ആഹ് എന്താ കുറച്ചൊരു നമ്മുടെ കൊ ഗ്രാമ ഗ്രാമം പോലെ കൊറച്ച് കടകളും അങ്ങനെയുള്ള ഇടണ്ട് എന്ന് വച്ചാ അവിടെ മാത്രം കുറച്ച്.. ആഹ് സി സിറ്റി എല്ലാം സിറ്റിയന്ന് പറയാൻ പറ്റത്തില്ല.. അങ്ങനത്തെ രെ അവടെ കുറച്ച് ഏരിൽ മാത്രമുണ്ട് പിന്നെ അങ്ങോട്ട് ഇപ്പ പിന്നെ അങ്ങനെ രണ്ടുപേര കണ്ട് സംസാരിച്ച് അങ്ങനെ പിന്നെ അവിടെ സ്റ്റേ ആയത് പിന്നെ. അങ്ങോട്ട് ആ ഒരു ഭാഗം കഴിഞ്ഞാലും കാടാം പിന്നെഅങ്ങോട്ട് കഴിഞ്ഞാ പിന്നെ ആഹ് കാട്ടിക്കൂടെ രാവിലെ പോയിട്ട് പിന്നെ രാവിലൊക്കെങ്ങ അങ്ങത്തെത്തോള്ളൂ
ആഹ് ആഹ് അല്ല രാത്രി കാലങ്ങളില് ഇപ്പൊ അതിലൂടെ യാത്ര ചെയ്യാൻ പറ്റൂലല്ലോ
രാത്രി ഇവിടെ ആണെങ്കി കൊഴപ്പവില്ലാരുന്നു ഇവിടെ അങ്ങനെ കൊഴപ്പവില്ലാരുന്നു അതെന്താന്നറിയാൻ വയ്യ ഉം എ അത് മിക്കേടത്തും അങ്ങനെ ഊ എന്തോ റെസ്ട്രിക്റ്റഡ് ആയിരിക്കുമല്ലോ പക്ഷെ ഇവിടെനിയെന്താന്ന് എനിക്കറിയാൻവയ്യാ അത് ഞങ്ങള് വൈകിട്ട് അതിനാത്ത് കേറീയതാ അത് കാട്ടിനാത്ത് കേറിയതാ
അതെല്ലേ
ആഹ് അവിടെ അങ്ങനെയൊന്നുയില്ലാരുന്നു
പൊതുവേ പത്ത് മണിഷ്യന്റെ ശേഷം ആഹ് അങ്ങനെ യാത്ര ചെയ്യാൻ പാടില്ലാന്നാ പറയാറ്
പത്ത് മണിക്ക് മുമ്പാ അതിനാത്ത് കേറിയത്
അതെല്ലേ
ആഹ് പിന്നെ ഏതോ ഇങ്ങനെ സ്ഥലം കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ പിന്നെ ആഹ് ഇനിയും കാണുമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയതാ
ആഹ് ആഹ്
ഭാഗ്യത്തിന് ഒരു സ്റ്റേ കിട്ടി നല്ലൊരു സ്റ്റേ ആയിരുന്നു
അതെല്ലേ
ഉം അപ്പൊ തിരിച്ചുവരുന്ന സമയം അല്ല അങ്ങോട്ട് പോകുന്ന സമയത്താരുന്നു പിന്നെ ഞങ്ങള്
ഓ എത്ര വണ്ടിക്കുള്ള ആളുണ്ടായിരുന്നു
ഞങ്ങളൊരു വണ്ടീല്
ഒരു വണ്ടിം
ആഹ് മൈസൂര് കണ്ടിട്ട് പിന്നെ തമിഴ്നാട് ബോഡറു വഴി തമിഴ്നാട് ബോഡറീ വന്നിറങ്ങും ഊമ് അങ്ങനെ പോയിട്ടുണ്ട്
ആഹ് യാത്ര ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാല്ലേ
ഏ എനിക്ക് യാത്ര ഇഷ്ടാണ് എനിക്ക് പിന്നെ ഈ യാത്രയുടെ എടക്ക് നമ്മളാണെങ്കി ഇങ്ങനെ ബഞ്ച് ചിന്തീങ്ങ് ഒക്കെ ഇല്ലേ സിപ്പ് ലൈന് ആഹ് അതിനാത്തൊക്കെ കേറാൻ ഭയങ്കര ആഗ്രഹുള്ള ആളാ ഞാൻ ഉം ഇങ്ങനെ സ്കൈ ഡൈവിങ് സ്കൂബോ ഡവിങ്
ഒറ്റയ്ക്ക് ചെയ്യോ യാത്ര ചെയ്യോ
ഞാൻ ഒറ്റക്ക് ചെയ്തിട്ടില്ലേ എനിക്ക് ഒറ്റക്ക് ചെയ്യാനൊരു പേടിയുണ്ട്
ആ അതയല്ലേ അല്ല ഇങ്ങനെക്കെ ധൈര്യം ഉണ്ടാകുമ്പോളെയ് ഒറ്റ ഒറ്റൊക്ക് ചെയ്യാനും ധൈര്യണ്ടാവില്ലാ അത് വിചാരിച്ചിട്ടാട്ടോ ചോയിച്ചത്
ഒറ്റയ്ക്ക് ചെയ്യാൻ എനിക്ക് അത്ര ധൈര്യം ഇല്ല
ആഹ് ആഹ്
ഉം ഇനി കൊറച്ച് അങ്ങനത്തെ കൊറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ട്
പണ്ട് സ മുമ്പയൊക്കെ ആണെങ്കി എനിക്ക് കൊറച്ച് പേടിയുണ്ട്. പക്ഷെ ഇപ്പ എനിക്കത് അങ്ങനെ ഉള്ളതിൽ കേറണം കേറണം ഭയങ്കരം ആഗ്ര ത്താന്
അതെല്ലേ ആഹ് ആഹ്
അപ്പൊ ഇനി അവസരം കിട്ടിയാ ഞാൻ കോറും സിപ് ലൈനില് കേറിട്ടുണ്ട് ഞങ്ങള് കോളേജീന്ന് പോയ സമയത്ത് സിപ്പ് ലൈൻ
ആഹ് ആഹ് ആഹ്
അത് വല്യ കൊഴപ്പില്ലല്ലോ അല്ല നദിയുടെ മുകളിൽ കൂടെ പോകുനെ
ആണല്ലേ അതിന് തായോട്ടൊക്കെ നോക്കുമ്പോ പേടിയല്ലേ
ഞാൻ ആദ്യമേ എനിക്ക് എനിക്ക് കേറണോന്നുണ്ടാരുന്നു പക്ഷെ കേറി കഴിഞ്ഞ ച്ചാല് ഞാൻ കൂവിക്കൊണ്ടാ പോയത് പക്ഷെ താഴോട്ട് നോക്കിയാല് നല്ല രസാട്ടോ അതാപ ഒന്ന് കാണണം ആ താഴോട്ട് നോക്കി ഉം അവിടെ ച്ചേറ്ങ്ങനെ പോയിട്ട് ലാസ്റ്റ് ഒരു സ്പ്രിങ്ങ് പോലത്തെ സാധനത്തിനകത്ത് ഇങ്ങനെ നിന്നടിക്കും അപ്പൊ ഒരു ഒരു കുലുക്കം കുലുങ്ങും അന്നേരം നമ്മളൊന്ന് ഒന്ന് ഞെട്ടിപ്പോകും
ആഹ് ഇത് വിഷയോണ്ടാവില്ലല്ലേ
ഏഹ്
പിന്നെ കൊഴപ്പൊണ്ടാവില്ലല്ലേറെ
ഇല്ല ഇല്ല
ആഹ്
അങ്ങനൊക്കെ ഉള്ളതൊക്ക എക്സ്പീരിയൻസ് ചെയ്യുമെങ്കി അതെ ഉം.
ഇന്നെന്ത്‌ ചായക്കെന്താ കടി?
ചായക്ക് രാവിലെയോ?
ഓഹ് അതെ.
രാവിലെ ഞാൻ ബിസ്കറ്റ് കഴിച്ചു.
ആഹ് അത് മതിയോ ഹ ഹൂ അങ്ങനെയല്ല പത്തിരിയാ അങ്ങനല്ല വേറെ എന്തെങ്കിലും?
അല്ല അതിപ്പോ അപ്പം ഉണ്ടാക്കും അപ്പോം സോയാബീനും.
അപ്പോം സോയാബീനും.
ആഹ്. ഞാൻ രാവിലെ ഞാൻ ബിസ്ക്കറ്റ് കഴിക്കാത്ത ആളാണ് ഞ എനിക്കാണെങ്കി ഇന്ന് രാവിലെ ഏറ്റിട്ട് ഭയങ്കര വെശപ്പ്. ഓക്കെ.
ആഹ്.
ബിസ്കറ്റ് വേറൊന്ന് എടുത്ത് വെച്ച് ഉം.
ആഹ് അനിയമ്മാരോ അനിയത്തികളോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ?
ഭയങ്കര വെശ് ആഹ് ചേട്ടനുണ്ട് ഇക്ക ഉണ്ട്.
അതെല്ലേ ആഹ് മേരീടല്ലല്ലോ?
അല്ലല്ലല്ല.
ആണോ?
അല്ലല്ല.
ആഹ് അതാ ശൊശെ.
ഉം ഉം.
ആഹ് അങ്ങനെ അവിടെ ആരൊക്കെണ്ട്?
ഇവിടെ എനിക്ക് രണ്ട് മക്കള്ണ്ട് ഹസ്ബൻഡ് ഉമ്മണ്ട് എളച്ചനുണ്ട് എള ച്ചീണ്ട്.
ആഹ് ആഹ് ആഹ് എല്ലാരും ഒന്നിച്ചാല്ലേ.
രണ്ട് നാത്തുമാരും.
ആഹ് ആഹ്.
ഞങ്ങള് ഒരുമിച്ച ഹൂ ഹൂ.
ആഹ്.
അവിടെ എങ്ങനെ കൃഷികളും കാര്യങ്ങളൊക്കെണ്ടാ?
കൃഷികളായിട്ടൊന്നും ഇല്ല നമുക്ക് ഇപ്പ വീട്ടിലത്തേന് അത്യാവശ്യത്തിന് എന്തലും അങ്ങനെയുള്ളു.
അത്രേ ഉള്ളല്ലേ.
അത്രേ ഉള്ളു അല്ലാതെ ചെയ്യണോന്നൊക്കെ ഉണ്ട് പിന്നെ അല്ലാതെ പിന്നെ നമ്മള് ഞങ്ങള് കൂടുതൽ ഈ ഞങ്ങല്ലേ അതൊക്കെ വെക്കാറേള്ള പച്ചക്കറികളൊക്കെ അവിടെ പൂവല കേക്കുന്ന
ആഹ് ആഹ് ഇവിടെല്ലേ
ഉം
ഓൻ മദ്രസ് ഇട്ട് വന്നതാ ഇപ്പൊ
ഓഹ് ഇനിയിപ്പോ കളിക്കാനൊക്കെ പോയി
ഓ മയായോണ്ട് ഇഞ്ഞ് പുൊറത്തക്ക ഇറങ്ങുവന്നല്ല എവിടെ അങ്ങന ഇരുന്നാ
ആപിള്ളേരാണെങ്കിൽ മഴ ഒരു പ്രശ്നമല്ല എന്ത മഴന്നേ
ആ ഓ മഴ ഈ കൊള്ളാൻ ഇഷ്ടാ ണ ഞാന് വടി ഇടുക്കും ക്കും പറുമ്പോഴാണ് ഇവിടെ ഇരിക്കഅതോടെ ഇക്കനെ ഇുരുന്നോളൂ കു
ഓ ഓ പേടിപ്പിചിരിത്തിയക്കലെ
അല്ല പിന്നെന്താ ഇപ്പത്തെ പനി രോഗങ്ങള
ആനന്ന് ആനാണ് കൊതുകും കൊതുകൊക്കെ ഭയങ്കര തല്ലേ
ആ അതന്നെ
ഒന്നാമതെ സ്കൂളിലൊക്കെ പോകുന്ന പിള്ളേര് പനിയും കൊണ്ടാ വരുന്നന്ന് പറയുന്നേ ആന്നാന്നാന്
അപ്പ മ്മള് കരുതാ അത്രേ ഉള്ളൂ.
ഉ അല്ലല് അല്ലെലുംസ്കൂൾ ഓർക്കുന്ന ടൈമിലൊക്കെ ഒരു പനി മിക്കാറുള്ള അയിലെ കാണും.
ഓ ആണന്നു
ഉം അ അത്ഈ ആരങ്കിലും ഒരാൾ പനിയുണ്ടോ ന്നാൽ മതി പിന്നെ എല്ലാർക്കും അങ്ങ് ആയിക്കോലും.
ഓ അതന്നാ ഇനിയിപ്പോ സ്കൂളിലായാലും സ്കൂളായയാ ആൾക്ക് പനി കിട്ടിയാൽ മതിയല്ലോ
മതി അത് ആനെങ്കിലൊക്കെ മഴ അനച്ചിട്ട് വന്ന് ഒരാൾക്ക് പനിയങ്കും കിട്ടും. ബാക്കി എല്ലാവർക്കും കൂടി അങ് പകർത്തി കൊക്കുകയും ചെയ്യു
ആ അതന്നെ
പിന്നെ വീട്ടിലുള്ളവർക്കായി മൊത്തയി
ആഹ മൊത്തായി അതാണ് മഴ കൊള്ളണ്ട പറയല ഓൽക്ക് പോയേ പോണം കളിക്കാനെ
പായയോ
ആഹ്
ഔടെ ണ്ടാ പൊഴ
ആഹ ഇണ്ട്ണ്ട് വീടിന്റെ മുൻ ഫ്രണ്ടിലന്നെ പോയ്
ആ അപ്പൊ നല്ല രസം
അതെ രസൊക്കെ ന്നെയാണ്. മയാവുമ്പോ ബുദ്ധിമുട്ടാണ് നല്ല ഓ വെള്ളം വിടുക്ക് കേറുല പൊയ കൊറച്ച തായാണ്.
ഓ ഞങ്ങക്ക് ഇവിടെ ആ ഇവിടെ പൊഴേ ഇല്ല ഇവിടെ ഞങ്ങൾട
അതേല്ലേ ഓവിടെ എത്രേ ള്ളു ഇപ്പൊ എന്റെ മോന ന്നെ ഒന്നാം ക്ലാസ്സില പഠിക്കണ ഓൻ അക്കരെ എത്തുപ്പീനീന്തിക്കാണ്ട്
നീന്തിയോ
നല്ല നീന്തൽ അറിയും.
ആഹ അത് പക്ഷെ നല്ല ആര്യാ ഓ അത് നല്ല ആര്യാ ഉം.
എന്തേലും എമർജൻസി ഒക്കെ വരുമ്പം.
ഓ ഓ ഇനിക്ക് പേടിയട്ടോ കണ്ടാലേ. ഹലോ ഹലോ. ഹലോ
ഹലോ ഹലോ കേൾക്കുന്നില്ലേ?
ആഹ പറയൂ കേ അതിന്റെടേൽ റേഞ്ച് പോയോ? ന്നാ ആ ശരിട്ടാ ആഹ ആഹ് ശരി ശരി.